ആ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം....
ചാടി കഴഞ്ഞോ
ആ കുട്ടിക്കൊടുത്തു വച്ച നോമ്പന്ന്
നിങ്ങളത് ചാടിച്ചില്ലേ
ഹ്മ്മ്
ഏ ചാടിക്കൂല
നോമ്പാണല്ലേ ഉം ആ മൊഹറോ ആഹ താസുആൻഡ്ല്ല്യേ
നോമ്പുല കിട്ടുവന്ന്റിയില്ല ഒമ്പതും പത്തൊക്കെ കി ആവ് അറീല യിച്ചാലേ ഒണങ്ങി മ്മ് മ്മ്
ശരി ഒന്ന്മുതൽ നോമ്പ്ഉണ്ടായിരുന്നുല്ലേ
അ ഒന്ന് മുതല് ഉണ്ടായിരുന്നു ഇല്ലില്ല ചെക്കതി കുറവ് ഒന്നഞ്ഞോ
ആ നോ നോമ്പാറാക്കാൻ എന്തായാലും ഉണ്ടാക്കുവോ നോമ്പാർക്ക് എന്തേലുംഉണ്ടാക്കുവോ ഇല്ലലേ
ഇള്ളത് ഞമ്മള് ഉച്ചക്കത്തെ ചോറും കുട്ടാന
അത് കഴിക്കല ഞാനുങ്ങനെചെയ്യ ഇടക്ക് നോമ്പ ഇവിടിത്തെ തന്നെക ചെയ്യാള്ളെ അത്കടി ഉണ്ടാക്കാനൊന്നുനിക്കൂല എല്ലാർക്കും വാട കണ്ടപോലെഉണ്ടാകൊള്ളു എന്തെങ്കിലും ആഹ അല്ലാണ്ടല്ല അഅതെങ്ങനെ വീട്ടില് ആഹ വീട്ടിലാരല്ലേ ആരൊക്കെ ഇണ്ട്
വീട്ടിലും മുത്തച്ചിണ്ട് ഓക്ക് കയാലും പറ്റൂല അപ്പൊ പിന്നെ ഓള് നോറ്റിട്ടില്ല അപ്പൊ പിന്നെ ഓക്കും കുട്ടിക്കൊക്കെ ചോറുംകൂട്ടാനൊക്കെഇണ്ടാക്കിണ്ട്അപ്പാപിന്നെനമ്മ തേര്ന്നു ഉം
ഇമ്മേ ഇപ്പൊക്കെണ്ടോ കുടില്
ഇപ്പൊ വര്ച്ച്ക്ക്ണ് ഇമ്മണ്ട്
ആ ഉമ്മ ഉണ്ടല്ലോ ല്ലെ ഇമ്മഇളെച്ചെന്റൊടെ അല്ലെ നിങ്ങള്നിക്ക്ണ്
ആ ഇമ്മ എളച്ഛന്റോടെ പ്പൊ
എളയച്ചന്റോടെ എളയച്ചന്റോടെന്ന് പറഞ്ഞല്ലോല്ലേ നിങ്ങക്ക് വീട് വീട് പണി തൊട്ങ്ങ്ണ്ടോ
ഇല്ലേ മൂത്തച്ഛനും കൂടി പോയിട്ട് പിന്നെ ആക്കമ്പോലെ ഇൻഷാ അള്ളാ കജിൽ പയ്സള്ളേന് അൻ എ സ് പെര പൊളിച്ച് കാണ്ട് ഞങ്ങൾ കൂടെ കഴറ്റണാ ആ പ്പത്താറവാട്ടിലാണ് ഇനി ഇണ്ടാവുമ്പോ ഇവിടെ പൊളിച്ചക്കാണ്ട് കെഴ്റ്റാ വിചാരിച്ച്ണ് ആ
അത് ശെരി നിങ്ങളെ ഞങ്ങള് നല്ല മേ ഏറ്റവും മൂത്തങ്ങളല്ലേ
മൂത്തച്ചിണ്ട് ഓക്കാണ് ആനാന ണ്ടാവത്ത അ ദ ആ മൂത്തചിക്ക് ഇഞ്ഞി പെര പണി തുടങ്ങണം വിചാരിച്ചിണ്ട് ഓലും കൂടി കുടി ഇരുന്നിട്ടെ പിന്നെ ഈ പെര പൊളിച്ചാഞ്ഞ് ഞാളെച്ന്റെ അവിടെ ഉം ഉം
അപ്പ അത് കഴി കഴിക്കാല ശ
നല്ല ഇ കുഴപ്പൊന്നില്ല അത്ര ഏ
ഏ ഞങ്ങള് തുടങ്ങാൻ വിചാരിക്കണിണ്ട് തുടങ്ങാൻ വിചാരിക്കണിണ്ട് അർയാ
അ ആ
എത്ത പറ്റ പഴേതേക്കാരലേ ആ പറ്റ പ